ഹലോ
പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേഷം? ഉം ചുമ്മാ ഇവിടെ ഇരിക്കുവാ
ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം? ആഹ് ജോലിയൊക്ക കഴിഞ്ഞു, രാത്രിയല്ലേ പ്രത്യേകിച്ച് ജോലിയൊന്നുല്ല.
ആഹ്
അവിടെയോ?
ഇവിടെ സുഖായിട്ട് ഇരിക്കണ് മഴയൊന്നുല്ല പിള്ളേരൊക്കെ പഠിച്ചോണ്ടിരിക്കണ്. രാത്രിക്കത്തെ ഫുഡൊക്കെ റെഡി ആയി കഴിച്ചിട്ടൊന്നുല്ല.
ഉം
അവിടെ ഫുഡൊക്കെ കഴിച്ചാ?
ഇല്ല സമയം ആവുന്നല്ലേ ഒള്ളൂ രാത്രി ഇനി സ്പെഷ്യലായിട്ട് ഒണ്ടാക്കോ അതോ ഉച്ചക്കത്തെ തന്നെ കഴിക്കോ?
ഇന്ന് ഫ്രൈഡ് ആയതോണ്ട് ഉച്ചക്ക് നെയ്ച്ചോറും ചിക്ക് ബീഫും ഒക്കെ ആയിരുന്നു അപ്പോ വൈകുന്നേരത്തേക്ക് പൊറത്തു നിന്ന് പൊറോട്ട കൊടുന്ന് അഹ് അങ്ങനെയാണ് ഇന്നത്തെ രാത്രിയത്തെ ഭക്ഷണം
ഉം
പിന്നെ ഞാൻ പകലൊക്കെ മാങ്ങ കിട്ടിയാർന്നു കൊറച്ച് പച്ച മാങ്ങ അപ്പൊ പിള്ളേര്ക്കൊക്കെ സ്കൂൾക്ക് കൊണ്ടോകാൻ വേണ്ടിട്ട് അതൊക്കെ നുറുക്കി ഞാന് ഉപ്പിലിട്ട് വെച്ച്. അങ്ങൻത്തെ ജോലികളാ ഇന്നൊക്കെ മഴ പൊതുവേ ഇവടെ കൊറവാര്ന്ന് അപ്പൊ വീട്ടില് കൊറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാര്ന്ന് ഇപ്പതിന്റെ കമ്പും ഇതൊക്കെ വേറെ മുറിച്ച് വേറെ ഭാഗത്ത് കുത്തിയിട്ട് ഇങ്ങനെ പൊറത്ത്ള്ള ചെറിയ ചെറിയ ചെളികളൊക്കേരുന്നു ഇന്നത്തെ ടൈം പാസായിട്ട് അങ്ങനെ പോയെ
ഉം
അവടെ കൂടുതലെന്താ ചെയ്യാറ്
കൂട്തലെന്താ പാട്ടേക്കും ബുക്സ് വല്ലോം വായിക്കും അങ്ങനെയൊക്കെ തന്നെ ചെടിയൊക്കെ ഒണ്ടാരുന്നു പക്ഷേ ഹോസ്പിറ്റലൊക്കാരുന്ന സമയത്ത് കൊറേക്കെ പോയി ഇനിപ്പം പതുക്കനെ ഇനിയും ഒല്ലാം ആദ്യം തൊട്ട് തൊടങ്ങണം
ആഹ് ചെടികളൊക്കെ നമ്മള് മക്കളെ ഷംരക്ഷിക്കുമ്പോലങ്ങനെയാ അ അതിന്റെ കൂടെ നിന്ന്ങ്ങനെ ഷം അല്ലെങ്കിലൊക്ക ചെലതൊക്ക ചീഞ്ഞ് പോവും പൂക്കള് ഇല്ലാതാവും ഒടിഞ്ഞ് പോവും അങ്ങനെക്കെള്ള പ്രശ് നങ്ങള് വരും
ഉം
ഫുഡളൊക്കെ കൂടുതല് വെറൈറ്റീസൊക്ക ഇണ്ടാക്കാ നോക്കാറ്ണ്ടോ
ആഹ് നോക്കാറുണ്ട് ഒരു മൂഡ് തോന്നുവാണെങ്കി എന്തെങ്കിലൊക്ക വെറൈറ്റി പോയി ചെയ്യാ നോക്കും ചൈനീസൊക്കെ കൂടുതല് നോക്കും
ആഹ് അവൊക്കെങ്ങനെ യൂട്യൂബില് നോക്കിട്ടാണോ അതോ ഇങ്ങനെ പൊതുവേ അറിവ്ള്ളത് വെച്ച് ചെയ്യാറാണോ റെസി പ്പിയേലൊ ഞ്ഞ് മാസികേലോ അങ്ങനെക്കെ കണ്ട്
ഞാൻ അയ് എന്തെങ്കിലൊ ഒരു സാധനം കാണുമ്പോ നമ്മക്ക് തോന്നുവല്ലോ ഇന്നത് വെച്ച് നോക്കിയാലോ എന്ന് അത് അര് അങ്ങനെ തീരുമാനിച്ചിട്ട്
ആഹ്
യുട്യൂബില് നോക്കിട്ട്. നമുക്കൊരു ഐഡിയ കാണും പിന്നെ അതിന്റെ ഒറിജിനൽ റെസിപ്പീ നോക്കി നമ്മുടെ രീതിയിൽ അതി മാറ്റി മറിച്ച് ആ രീതിക്ക് അങ്ങ് ഉണ്ടാക്കും. കറക്റ്റ് യൂട്യൂബ കോപ്പി അടിക്കത്തില്ല.
ആഹ്
കുറച്ച് പകുതി അതിനകത്തിന്നടത്ത് പകു
ഇതി അതിന്ന് എടുക്കും പകുതി നമ്മുടെ ഭാവനെന്ന് ടുക്കും.
ആഹ റെസി അതിൽന്ന് തന്നെ കൃത്യ എടുത്ത് കഴിഞ്ഞാ നമുക്ക് സെറ്റയരും. ല്ല നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെ അറില്ലല്ലോ. രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യും.
ആഹ്
തോന്നുവാണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലുലൊക്കെ കുക്ക്യ്യും.
ആഹ് ആഹ് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടണോ
കുക്കിങ് നല്ല ഇഷ്ട്ടാണ് ഉണ്ടാക്കുന്ന ഭക്ഷണം അങ്ങനെ കഴിക്കുന്ന കാണുമ്പോ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കാം. അവരെ എൻജോയ് ചെയ്യും ആഹ് കുറ്റങ്ങള് കേൾക്കാതെ ഇങ്ങനെ അവര് എൻജോയ് ചെയ്ത് കഴിക്കുന്നകാണുമ്പോ നമുക്ക് പിന്നെ ഉണ്ടാക്കാളൊലൊരു. ടെണ്ടൻസി വരുല്ലോ അതന്നെ അവിടെ എങ്ങനെയാ കുക്കിങ്?
കുക്കിങ് ചെറിയ രീതിലൊക്കെ ചെയ്യും പിന്നെ ചെറിയ റെസിപ്പികളൊക്കെ വെച്ചിട്ട് യൂട്യൂബ് നോ നോക്കി ചെയ്യും വല്ല്യ റെസിപ്പി ഐറ്റംസ് ഒന്നും അറിയത്തില്ല.
ഉം.
പിന്നെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങ ങ്ങനെ ഇള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ എന്തെലും ഫംഗ്ഷനൊക്കെ വെരുമ്പോ അങ്ങനെ വെക്കും വെല്ല്യ വെ ഫംഗ്ഷെൻ ന്ക്ക് ഇള്ളതൊന്നും വെക്കത്തില്ല.
ഉം. ആഹ് ബിരിയാണി നെയ്ച്ചോറൊക്കെ എടെക്ക് എടെക്ക് വെക്ക്ണോണ്ട് ഒക്കെ നല്ല നോർമെൽ
ഫുഡ്പോലെ ആഹ് മുമ്പൊക്കെ നമ്മെൾ എന്തെലും പരിപാടിക്ക് മാത്രം അല്ലെ അയ് കയ്ച്ചിര്ന്നൊള്ളു ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങൻത്തൊക്കെ ഫുഡ് വേണംന്ന് പറിയിമ്പോ സ്കൂൾ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ വീക്ക്ലി ഒക്കെ ഒരു ദിവ്സംന്ന് ഇള്ള രീ തിയിൽ ബിരിയാണി ആയിട്ടോ നെയ്ച്ചോറ് ആയിട്ടോ അല്ലെയ് അത് പോലെ അറെ ബ്യൻ ഫുഡ് പോലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കും.
ക്ക്യാറ് ഇല്ലാ?
പൊർത്ത് ഞമ്മെൾ എന്തെലും ആവശ്യങ്ങെൾക്ക് ഒക്കെ പൊർത്ത് എറങ്ങ്ണ ടൈമിൽ മാത്രേ ഴിക്കാറ് അല്ലാതെ ഇന്ന് നമുക്ക് പൊർത്ത് പോയി കഴിക്കാം എന്ന് ഇള്ള രീതിയിലൊന്നും പോയി കഴിക്കാത്തില്ല. നമ്മെൾ എന്തെലും യാത്ര ഒക്കെ പോവാണ് അങ്ങനൊക്കെ സമയങ്ങളിലൊക്കെ മാത്രേ കഴിക്കത്തൊള്ളു
ഉം പൊർത്തോയി കഴി അല്ല അല്ല അപ്പെർത്തെ വീട്ടിലെ ആണ്.
ആഹ് ഇവെടെ ഇങ്ങനെ തെര്‌വ് നായ് ക്കെൾ നല്ല ശല്ല്യം ഇണ്ടാവാറ് ഇണ്ട് രാത്രിയിലൊക്കെ.
ആണോ?
ആഹ് പകെലും ചെലെ സമയങ്ങെളിലൊക്കെ ഓടി നടക്കാറ് ഇണ്ട് ഇവ്ടെ ഇങ്ങനെയൊക്കെ ഭയ വീട് ഒര് കാട് പിടിച്ചൊര് ഏരിയയിലാണ് കൂട്തെൽ റബ്ബ് ബ്ബെർ തോട്ടം തെങ്ങും തോട്ടം അങ്ങനെ ഒക്കെയാ വരുന്നെ അ പ്പ രാത്രിയിൽ പന്നിടെ ശല്ല്യങ്ങെൾ ഇണ്ടാവാർ ഇണ്ട് പകെൽ കൊരങ്ങമാര്, മയില് അങ്ങനെയുള്ളവരുടെയൊക്കെ ശല്യങ്ങള് നമുക്ക് നല്ലണ്ടാവാറ്ണ്ട്. നമ്മള് വീട്ടില് ചേന ചേമ്പ് പിന്നെ കപ്പ അങ്ങൻത്തൊക്കെ നട്ടു പിടിപ്പിച്ചാല് കായക്കെ ആയി മ്മള് പറിക്കാൻ നേരത്തേനും ഈ പന്നികള് രാത്രില് വന്നേ അതെല്ലാം നശിപ്പിച്ച് കളയും. നമക്ക് കിട്ടത്തില്ല.
ഓഹ് ഇത്രയും വെറ്തെ നോക്കിയതുപോലെ ആയി.
ആഹ് നമ്മള തൊടക്കത്തിൽ നല്ല പിന്നെ തനിയെ വളരൊല്ലോ. വളർന്ന് കായായി നമുക്ക് പറി ക്കാൻ നേര ആവ്മ്പോത്തന് അവര് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പ നമുക്ക് കിട്ടത്തില്ല. പകല് ടൈമിലാണെങ്കി നമ്മള് വീട്ടില് എന്തെങ്കിലും അടുക്കളത്തോട്ടം
ഹലോ. ഹലോ ഹലോ ഹലോ